ഹലോ
ആ പറയൂ
ആ എന്തൊണ്ട് തെരക്കിലായിരുന്നോ
ആ തെര കൊറച്ച് തെരക്കിലാര്ന്ന്
ആയിരുന്നോ ആ സംസാരിക്കാൻ പറ്റുവോ
ആ സംസാരിക്കാം
ആണോ ആ ആ എന്തോ എടുക്കുവാര്ന്ന്
ഞങ്ങള് ഇവടെ ടി വി കണ്ടോണ്ടിരുന്നതാര്ന്നു
ആണോ ആ ആ ആ ചോറൊക്കെ കഴിച്ചാരുന്നോ
ഓ ചോറ് കഴിക്കുന്ന സമയായില്ല ഞങ്ങളൊര് പത്ത് മണിയൊക്കെ ആവും
ആ ആണോ ടീവിയൊക്കെ കണ്ട് ടീവിയൊക്കെ കണ്ട് ലേ
ആ ടീവി കണ്ടങ്ങിരിക്കും ക്കും
ആണോ ഹസ്ബൻറ് ഒക്കെയൊണ്ടോ അതോ പൊറത്താണോ?
ഹസ്ബൻഡ് പൊറത്താ.
പൊറത്താണോ ആ ആ ആ ആ വീട്ടില് പിന്നെ വേറെ ആരൊക്കെ ഇണ്ട്?
വീട്ടില് ഞാനിപ്പ ചേട്ടന്റെ വീട്ടിലാ ചേ ട്ടൻ്റെ വീട്ടില് അമ്മയും അച്ഛനും.
ആണോ ആ ആഹ് ആ പിന്നെ കുട്ടികളൊക്കേ?
ഇല്ല ആ സുഖായിട്ടിരിക്കുന്നു
സുഖായിട്ടിരിക്കുന്നു ആ ആ ഇനിയിപ്പം കൊറച്ചുകൂടെ കഴിയുമ്പോ അവർക്ക് സ്കൂള് തൊറക്കുവല്ലേ
ആ സ്കൂള് തൊറക്കുവാ
ആ സ്കൂള് തൊറപ്പിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയാര്ന്നോ
ഇല്ല വാങ്ങണം നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് പോണം
പോയി വാങ്ങിക്കണവല്ലിയോ ആ ഇപ്പഴത്തെ കാലാവസ്ഥ കാരണം നമക്ക് പോയി വാങ്ങിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ആ ആ ഇന്ന് എന്തൊക്കെ ണ്ടായിരുന്നു ഫുഡിന് കറി
ഏ ചക്ക വേവിച്ചതും മീൻകറിയും ഒക്കെ മാങ്ങിയച്ചാറ്
ആ ആ ആ മാങ്ങേച്ചാറൊക്കെ ഉണ്ടായിരുന്നു
ആ മാങ്ങച്ചാർ ഒക്കെ ഉണ്ടായ വീട്ടിൽ ആ വീട്ടിലിട്ടതാ അമ്മ ഇട്ട
അമ്മ ഇട്ടയാണ് ആ ആ ആ ആ ആ പിന്നെ എന്തുണ്ട്
ആ അവിടെ എന്ത് ആ മഴ ഇപ്പ ഇല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ തോന്നു
തോന്നോ ആ ആ ഇടിയും ഓ ആന്നാണ് ഇപ്പോഴത്തെ കാലാവെസ്ഥ അത് അല്ലെ
കറന്റും കൂടെ പോയി കഴിഞ്ഞാ പിന്നെ കെടക്കാനും പറ്റ
ആ ആ ആ അത് തെന്നെ അത് തെന്നെ ഇപ്പ മഴ നല്ല വൃ വൃത്തിക്ക് പെയ്യാത്തതോണ്ട് ഭയങ്കര ചൂട് ചൂട് കാരണം എന്തെ ക്കെ പ്രോബ്ലങ്ങളാ ഉണ്ടാവുന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവുന്നെ ചൂട് കാരണം
ഉം പകലും പൊറത്തൊന്നും നിക്കാൻ പോലും എന്തെ പൊറത്ത് അല്ല അകത്ത് പോലും നി നിക്കാൻ പറ്റത്തില്ല വീട്ന്
ആ ആണാണ് ആണ് ഓരോ ഇപ്പൊ നമ്മൾ ഓരോ വാർത്തയിലൊക്കെ കേക്കൽ ഇല്ലെ സൂര്യാഘാതം വേൽക്ക്ന്ന് അന്നത്തെ ചൂട് കാരണം ആൾക്കാര് തളർന്ന് വീഴ്ന്ന് മഴയാണെങ്കിലും മഴയെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ മഴ കാരണം ഇഞ് അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാ മഴ കാരണം ചൂട് കാരണം ഇത് മനുഷ്യന്മാർക്ക് ഒര് രക്ഷ ഇല്ല ഒരു ടൈമിലായിര്ന്നെങ്കി കൊറോണ കൊറോണ ആയിരുന്നു ഒരു സമയത്ത് അന്ന് ഉം എല്ലാരും ടെസ്റ്റ് ചെയ്യുന്നു പിന്നെ ഓരോന്ന് ഹോസ്പിറ്റലിൽ പോവുന്ന ഹോസ്പിറ്റലൊക്കെ ആണെങ്കി നമ്മളൊരു പനിയും കൊണ്ട് പോയി കഴിഞ്ഞാല് പിന്നെ അവിടെ ഒര് രക്ഷയും ഇല്ല നമ്മക്ക് കെടക്കാൻ പോലും ഉള്ള സൗകര്യം ഇല്ല
ഉ ഇവടെ അടുത്ത് ഹോസ്പിറ്റലുകളിൽ എല്ലാം പനിക്കാരാ
ഉം ആണ് ആന്ന് ആന്ന് ഇപ്പോഴെ ഇപ്പഴ്ത്ത കാലാവസ്ഥക്കൊക്കെ വ വൈറൽ പനി അങ്ങനെ ഒക്കെ എന്തൊക്കെ പനികളാ
പനി മാത്രോ ഛർദില്
ഛർദില് ആഹ ആ ആന്ന ന്ന് ന്നന്ന് ആന്ന് അന്ന് കൊറോണ കൊറോണ വന്നതോടെ ടെ ആൾക്കാർക്കൊന്നും വയ്യ വാക്സിൻ ഒക്കെ എട്ത്ത് ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് ഒക്കെ എട്ത്തപ്പോ ആൾക്കാർക്ക് നടുവേദന എന്തൊക്കെ സുഖങ്ങളാ അസമുട്ടലാന്ന് ക്കെ അസുഖങ്ങളാ രക്ഷയും ഇല്ല
വാക്സിൻ എടുത്തതിന് ശേഷാന്ന് തോന്നുന്നു ആൾക്കാർ
ആഹ ആന്നാന്ന് ആന്ന് സെണ്ടെ ശേഷ ആസുഖക്കാരായ ആൾക്കാര് കൂടുതല് ആൾക്കാര് മരിക്കുന്നത് തന്നെ ഇപ്പം ഇപ്പ അറ്റാകൊക്കെ വന്ന് ഓരോ പ്രായം കുറഞ്ഞ മനുഷ്യന്മാരൊക്കങ്ങ് മരിക്കുവ അറ്റാക്കൊക്കെ വന്ന് എന്ത് ചെയ്യാനാ മനഷ്യന്മാർക്ക് ഇങ്ങനെക്കെ നാട് പിന്നെ പിന്നെ എന്തോണ്ട്
ഞങ്ങടെവിടൊക്കെ പന്നി ഇറങ്ങിട്ടുണ്ട്
ആണോ ആഹ പന്നി ആഹ ആഹ ഇബടെ ഇബ ഏഹ് ഇങ്ങനെ പന്നി ഇറങ്ങിട്ട് നേര്ത്തൊക്കെ ഉണ്ടെന്ന് രാത്രിയിലൊക്കെ ഇറങ്ങിട്ടുണ്ടെന്നൊക്കെ പറയുന്നേക്കാ ഓരോരുത്തരാൾക്കാരൊക്കെ പന്നിയിറങ്ങി മ്മടെ ചീനിയൊക്കെ നശിപ്പിക്കുകയും നമ്മള് കൃഷി ചെയ്തിട്ടേക്കുന്നതൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാ പന്നി ഇറങ്ങവാന്നെങ്കിൽ അത് കൂട്ടത്തോടെ ഇറങ്ങും നമുക്ക് വെളിൽ വെളിയിലങ്ങും ഇറങ്ങാനേ പറ്റത്തില്ല ഒരു സമയത്തൊക്കെ ഇവിടെങ്ങ് ഫുള്ളും പേടിയായിരുന്നു ഈ പന്നി ഇറങ്ങിയതോണ്ട്
നമുക്ക് ഇവിടെ അട് നമ്മടവിടെ പുറകിലൊരു കാടുണ്ട് അയിനകത്ത് മൊത്തം പന്നിയളാ
പന്നിയെളാന്നൊ ആഹ ആഹ
ങ്ങും എല്ലാം കൂടെ
ആണോ അവിടെ ശല്യം ഉണ്ടോ വീ
ഇല്ല വീട്ടിൽ ശല്യോ ഒന്നും ഇല്ല
ഇല്ല ഇല്ലയോ ഉം എനിക്ക് തോന്നുന്നു ഈ ചൂടൊക്കെ കാരണം അവർക്ക് അവരടെ ഇതിൽ ഇരിക്കാനായി പറ്റുന്നില്ല അവര് അതുകൊണ്ടായിരിക്കും ഈ വെളിയിൽ ഇറങ്ങുന്നത്
ഉം അതുകൊണ്ടാ
അത് കൃഷിയൊക്കെ നശിപ്പിക്കേം വാഴയൊക്കെ നശിപ്പിക്കേം ചീനി അങ്ങനെയുള്ള ഓരോരുത്തർ അയ്യത്തൊക്കെ കൃഷി ചെയ്തിട്ടേക്കുന്ന അതൊക്കെ നശിപ്പിക്കാനേ ഉള്ളി ഇതുങ്ങൾക്ക് സമയം ഓരോന്ന് ഇപ്പന്നാ നമ്മളൊക്കെ ആണെങ്കിൽ തെങ്ങൊക്കെ നട്ടയക്കുവാണെങ്കിൽ അതിന്റെ അടിവരെ കൊമ്പും കൊണ്ടൊക്കെ കുഴിച്ച് കുഴിച്ചി അതാ എടുക്കുന്നത് പിന്നെ നമ്മളത് നട്ടിട്ടൊക്കെ എന്തൊക്കെ എന്തോ ഒരു ഒരു പ്രയോജനവും ഇല്ല പന്നി ഇറങ്ങിക്കഴിഞ്ഞാല് അവിടക്കെ ഭയങ്കര ശല്യമായി ഈ പന്നീകൾക്കെ
ആ ശല്യവ
ആ ആ ആ ആ പന്നി മാത്രോ രാത്രിയാകുമ്പോ പട്ടികള് എല്ലാ
പട്ടികള് കാരണം ഉറങ്ങാനും പറ്റത്തില്ല
ഉറങ്ങാന ആ ഉറങ്ങാനും പറ്റത്തില്ല ഒരു രക്ഷയില്ല പട്ടികൾക്കാരണം എ നാട് അത് ഒന്നോർത്ത അതുങ്ങൾക്കും ജീവിക്കണ്ടേ നമ്മള് നമ്മ അതുങ്ങൾക്കും ജീവിക്കണ്ടേ പട്ടികൾക്കും
ആ പിന്ന
പിൻമാറാതില്ല
പേടിക്കണ്ടാ
ആ ആന്ന് ആന്ന് പട്ടിഒള്ളന്ന് ആ ന ഞങ്ങളടെ ആണെങ്കില് ഈ വീടിന്റെ ഫ്രണ്ടിലാണെങ്കി ഫുള്ളും പട്ടികളാര്ന്ന് പട്ടികൾ വന്ന് കിടക്കുവാരുന്നു പിന്നെ ഓടിച് ഓടി ച്ചോടിചൊടിച്ചു നമ്മള് മടുത്ത് പിന്നെ അതുങ്ങൾ പോകത്തൂ ഇല്ല പിന്നെ വന്നട പിന്നെ നമ്മളൊന്ന് ആലോചിക്കുമ്പം നമ്മുക്കൊരു രക്ഷയ വീട്ടിലിപ്പം വേറെ ആൾക്കാരില്ല എങ്കില് നമുക്കൊരു രക്ഷയ ആ് പട്ടികള് വെളിയിലൊണ്ടല്ലോ ഇപ്പൊ എന്തെങ്കിലും ഒരു അനക്കം കേൾക്കുമ്പോ അതുങ്ങള് നല്ല അതുപോലെ കുരച്ചോളും അതുകൊണ്ട് പിന്നെ അ അദ്യം ഓടിച്ചു വിടാറില്ല ചല ചെലപ്പോ നമ്മക്ക് ഓരോ തുണി കടിച്ചു പറക്കുകയും എന്തൊക്കെ നാശങ്ങളാ കാണിക്കുന്ന എന്ത് ചെയ്യാന പിന്നെ ഓടിച്ച് വിടത്തൂല്ല അവിടെ പട്ടിടെ ശല്യൊക്കെ ഒണ്ടില്ലേ
മാ
ആ ആന്ന് ആന്ന് ആന്നാന്ന് നമ്മള് രാത്രിലത്തെ കോര കേക്കുമ്പോ നമ്മള് പേടിച്ചു പോകും രാത്രിയില് നമ്മള് ചിലപ്പോ നല്ല ഉറക്കത്തിലൊക്കെ ആയിരിക്കും അന്നേരം നമ്മള് പേടിച്ചു പോവുകയൊക്കെ ചെയ്യും അവിടെക്കെ മീനൊക്കെ കി കിട്ടാറുണ്ടോ
മീന് കിട്ടാറൊണ്ട് പക്ഷെ
ആ ആ ആഹ
നൂറ് രൂപക്കൊക്കെയന്ന ഒന്നുമില്ല
ഒന്ന് ആ ആന്നന്ന് എല്ലാടോം അതൊക്കെ തന്ന നൂറ് രൂപക്ക ഒന്നുല്ല കറി വെ ഒന്നി നമ്മുടെ വീട്ടില് ജനസംഖ്യക്കെ കൂടുതലാണെങ്കില് കറി വെക്കാനും ഒന്നും തെകയത്തില്ല പിന്നെ വേണങ്കിൽ നമ്മൾ അടുത്ത പൈസ കൊടുത്തട്ട് അടുത്തത് വാങ്ങ കണം നിങ്ങള് വെളി പോകുവോ അതോ മീൻ ഇവിടെ കൊണ്ടരുവൊ വീട്ടി കൊണ്ടുവര്വൊ അതോ വെളി കിട്ടും ആ കൊണ്ടുവരുല്യൊ ആ ആ ഞങ്ങള് ആ പുറത്ത് പോകും ത്ത് പോയാ വാങ്ങിക്ന്നെ ഞങ്ങടെ ഞങ്ങളളിവിടുന്ന് ഒരു കൊറച്ച് ഒരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാല് ഏ അവിടെ ചന്തയുണ്ട് അവിട്ന്നാ വാങ്ങിക്ക്ന്നെ- അവിട ആമ്പ എല്ലാ സൈസിലും മീ കിട്ടും എല്ലാ സൈസില നമുക്ക് പോയി നൊ വാങ്ങിക്കൊണ്ട് വരാം- നഷ്ടംഒന്നുമല്ല നമ്മള് മീൻ വാങ്ങി- ങ്ക അവിടുന്ന് നഷ്ടംന്നുമില്ല നമ്മള സ്ഥിരം വാങ്ങിക്കുന്നവരായത് കൊണ്ട് അവര് നമ്മുക്ക് അതനുസരിച്ച് തരയും ചെയ്യും അപ്പം ഒന്ന്ഒരു ദിവസം വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാലും രണ്ട് മൂന്ന് ദിസ് ത്തേക്കൊക്കെ നമുക്ക് എടുക്കാം അതനുസരിച്ച് നമ്മള് വാങ്ങിച്ചു വെക്കും പിന്നെ തീരുമ്പം പിന്നെ വീണ്ടും പോകും-
പച്ചമീനാണോ കിട്ടുന്നത്?
ആ പച്ചമീന് പച്ചമീനാ കിട്ടുന്നത് നല്ല പച്ചമീൻ-
ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഐസിനാത്തി ട്ട്-
ആണോ ആഹ് ആഹ് ആഹ്- ആനല്ലിയോ ഇവിടെ പച്ച മീന കിട്ടുന്ന പച്ച നല്ല നല്ല മീന കിട്ടുന്ന ചാള അങ്ങനുള്ള ഓരോ മീനുകള്- അവര് അവര് ചിലപ്പോം നമുക്ക് ഫോണിലൊക്കെ മെസ്സേജ് ഒക്കെ അയിക്കും ഇങ്ങനെ മീൻന്റെ- ഇത് ഇടുമ്പോം നമ്മൾ അതനുസരിച്ച് നോക്കിട്ട് പോയി വാങ്ങിച്ചാൽ മതി നൂറ് രൂപക്കെങ്കി നമ്മുടെ ഇഷ്ടപ്രകാരം നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ പക്ഷെ അതനുസരിച്ച് അവര് മീൻ തരും- അത് നമുക്ക് രണ്ട് മൂന്ന് ദെവസം- പുത്തേക്കൊക്കെ എടുക്കാം.
ഇന്നും കിട്ടിയോ മീന്.
ആഹ് ഇന്ന് കിട്ടി ഇന്ന് മീൻ കിട്ടി ഇന്ന് രാവിലെ കറി വെച്ചു, അപ്പൊ കറി വെച്ചു, വെട്ടി രാവിലെ ഫുള്ളും വെട്ടി വെച്ചു മീൻ വെട്ടിട്ട് അതില് കൊറച്ചെടുത്ത് കറി വെച്ച് കൊറച്ച് വറുത്തു.
എന്ത് മീനാ കിട്ടിയേ.
ചാളയാ കിട്ടിയാ ചാള ആഹ് ചാളയ ചാള തേങ്ങ അരച്ചൊക്കെ കറി വെക്കുന്നത് നല്ലയാണല്ലോ മാങ്ങിയിട്ടേ.
ആഹ് മാങ്ങയിട്ടാ ആഹ് മാങ്ങ. ഇട്ട് വെക്കാറുണ്ട്.
വെക്കാറുണ്ടല്ലേ ഞങ്ങടെ വീട്ടിലും ഇവിടെയും മാങ്ങിയിട്ടാ വെക്കുന്നു.
മാങ്ങയിട്ട് തോരാൻ വെക്കണം.
തോരനെ ആ നല്ല ടേസ്റ്റ്.
ആഹ് തോരാൻ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറിയാതെ തന്നെ. ചോറ് കഴിച്ചു.
ചോറ് ഇതും. വെക്കുവോ എന്നാ വേറെ ഒന്നും ഇല്ലല്ലോ, ഇനി ഞാൻ വിളിക്കുമ്പോ എനിക്ക് റെസിപ്പി ഒക്കെ പറഞ്ഞ് തരണം.
ആഹ് പറഞ്ഞുതരാം.
ശരിയെന്നാ ശരി.
ആ ശരി.